ഹലോ എന്തൊക്കെ വർത്താന സുഖല്ലേ
അതെ സുഖം തന്നെ വെ കൊഴപ്പൊന്നുല്ല നിങ്ങള് നിങ്ങളെ വിശേഷം എന്തൊക്കെയ
ഓഹ് അവിടെ എന്താ അസുഖമാണ് എല്ലാർക്കും കൊഴപ്പൊന്നുല്ല അങ്ങനെ പോകുന്നു
ആഹ്
ഉം എന്താപ്പ പരിപാടിയൊക്കെ ഞാന്പ്പന്താന്നച്ചാ പത്താം ക്ലാസ്സിലെ എക്
ആഹ്.
ആ.
അത് ശെരി ഇനിയിപ്പ എന്താ പഠിക്ക് ണെ?
ഞാന്പ്പ ഇനിപ്പ പ്ലസ് വണ്ണ്ക്ക് പോവാണ് പ്ലസ് വണ്ണ്ക്ക് അഡ്മിഷന് അലോട്ട്മെന്റിനൊക്കെ കൊടുത്ത്ക്ക്ണു ഇനിയിപ്പോ കിട്ടുവന്നറിയില്ല അല്ലെങ്കി പ്ലസ് വൺ പ്ലസ് ടു എന്തായാലും പോണം. ഇപ്പൊ ഡിഗ്രി ഒക്കെ പോയാലള്ളല്ല ഇപ്പ എന്തെലും പറ്റ നിങ്ങ എന്തായാലും ഇപ്പോ വിദ്യാഭ്യാസം കുറച്ച് കൂടുതലായി ഇപ്പൊ എല്ലാ ട്ത്തും നിങ്ങള് എത്രരെ പഠിച്ചിട്ടുണ്ട്?
ഞാനിപ്പോ പത്താം ക്ലാസ് കയ്ഞ്ഞ്
ഹലോ. ഹലോ റെയ്ഞ്ച് ഇല്ലല്ലോ നിങ്ങ പറയുന്നൊന്നും കേക്ക്ന്നില്ല. ഹലോ. നിങ്ങള് പറയുന്നൊന്നും കേൾക്കുന്നില്ലട്ടോ. നിങ്ങള് കൊർച്ച് റേഞ്ചിലോട്ത്ത് നിക്കോ?